ഹലോ ഹലോ
കേക്കാൻ പറ്റണുണ്ടോ
ആഹ കേക്കാൻ പറ്റുന്നുണ്ട്
ന്തക്കൊണ്ട് വർത്താനം
ഇവിടെ ഇപ്പം വെയിലൊന്ന് തെളിഞ്ഞ് ഞാൻ തുണിയല്ല ടുട്ട് അവിടെ മഴയുണ്ടോ ഇപ്പം
ഇല്ല ഇല്ല മഴയില്ല അന്ന് മൂടി ഇങ്ങന ഇല്ലല്ല അടെ വ
മഴച്ചാലരുന്ന് ഇപ്പ എടക്കൊന്ന് വെയിലാകും പിന്നെ പിന്നേം പെട്ടെന്ന് അ നോക്കിനിന്നില്ലേ തുണിയെല്ലാം നന
ഓ
ആ വിരിച്ച എല്ലാം ഒണങ്ങിയ എല്ലാം ആയതായിരുന്നു കുഞ്ഞു കുഞ്ഞു ആയക്കോണ്ടേ തുണിയൊക്കെ ഒത്തിരി ഒ നനയും അത് കാരണം അത് ഒന്ന നന്നായിട്ട് ഉണങ്ങിയില്ലേ ഒരു മണയിരിക്കും അങ്ങനെങ്ങനെ നോക്കി നോക്കിഇരിക്കുവാ
അങ്കൽവാടി അവിടെ അംഗൽവാടി പോണ കുട്ടികളുണ്ടോ
ഇല്ല ഇല്ല ആഹ ഉം ഇന്നായി ഉ ഇന്നാണോ നാളെയ ആണോ പ്രവേശനോത്സവം ഇന്നാരുന്നു അല്ലേ ഇന്നല്ലേ ഇന്നല്ലേ മുപ്പതാം തീ ഇവിടെ അങ്ങന കുഞ്ഞു പിള്ളാരില്ല അടുതെന്നും ഉ പിന്നെ ഇച്ചി വല്യ പിള്ളോരൊക്കെ ഉ
എന്താ ഭക്ഷണൊക്കെ ഉണ്ടാക്കല്
ഇനിയിപ്പ ഇനി നാലുമണിക്ക് ചായക്കിന്നൊന്നും വേറെ ഉണ്ടാകീല്ല ആളുകൾ ഒത്തിരി ഉള്ളത് കൊണ്ട് അവിടെ ഇസ് നെ എപ്പഴും ഫുഡ് ഉണ്ടാക്കി കൊട്ക്കൊക്കെ വേണായിരിക്കുംല്ലെ പുള്ളാരായ്ക്കൊണ്ട്
അഹ് അഹ് ആഹ്
ഉം
തെങ്ങിന്റെ ഇത് മുർച്ചത് കൊട്ന്നെണ്ടേയ്നു. അത് മക്കളൊക്കെ തിന്നു
ആഹ് ഫ്രീ ടൈം ഉണ്ടോ ഒത്തിരി അതോ ന്തോ തെരക്കാണോ
തെരക്കൊന്നുല്ല. കൂട്ട്യോള്ള്ള തെര്ക്കെന്നെള്ളൂ
ആഹ് എന്തേലും ഹോബിയായിട്ടൊക്കെ ണ്ടോ അതോ ജോലി ചെയ്യുന്നുണ്ടോ
ചെറ്തായിട്ട് ഒരു ഇത്ണ്ട്
ആഹ് ഉം സമയം പോകുന്നത് കൊഴപ്പമില്ല. വല്ല്യ പിള്ളോരൊക്കെ ആയി കഴിഞ്ഞാ സമയ ഉണ്ടല്ലോ എന്തേലുമൊക്കെ
ആഹ് ഇണ്ട് ആണ്ട് ഇണ്ട്ണ്ട് ഉണ്ട് ക്കെ വൽതായി ഓലൊറ്റക്ക് ചെയ്യാൻ വേണ്ടി ആയ്ട്ടില്ലേ
ആഹ് ആഹ് അപ്പൊ ഇച്ചി പിള്ളോരൊക്കെ ഇര്ന്ന് വൽതായി കയിഞ്ഞ നമുക്കൊരു ഹെൽപ്പ് ആവും.
ഉം അയ്നാരും കൂടുലാത്രം
കൃഷിയോ കാര്യങ്ങളൊക്കെ ഉണ്ടോ
ഏഹ്
കൃഷിയൊക്കെയുണ്ടോ അതോ ചെറിയ അടുക്കളത്തോട്ടം പോലൊക്കെ ഉണ്ടോ
ആഹ് കൃഷി ഉപ്പ വീട്ടില് ചെയ്യും. മാങ്ങാ കൃഷിണ്ട് ചെരങ്ങ, മത്തന് ഒക്കെ ചെയ്യും വെള്ളരി
ആഹ് വീടിനടുത്താ അതോ വീടിന്റെ തൊട്ടടുക അങ്ങന ഉള്ളതാ
അല്ലല്ല സ്ഥലം വേറൊരാള സ്ഥലം പാട്ടത്തിന് ഇട്ക്ക
ആഹ് അങ്ങനെ
ഇങ്ങട്ട് അയില് കൃഷിയ്യ
ഉം ഹസ്ബന്റും കൂടിയാ
അല്ലല്ല ഉപ്പ ഒറ്റക്കന്നെ ആഹ് ആഹ്
ഉം അങ്ങനെ തന്നെയൊക്കെ ചെയ്യണോ അത്രക്കൊക്കെ താ അതോ ആളുകളെ കൂട്ടിട്ടെയ്യാതെ തന്നെയാണോ അതെല്ലാം ചെയ്യുന്നേ
ആഹ് തന്നന്നെചെയ്യല് ക്കങ്ങനെ കൊർച്ചീച്ചെ കൊർച്ചീച്ചെ ഇട്ത്ത്കാണ്ടേ
ആഹ്
അത് ചെയ്യും
ആഹ് ആമ്മ അങ്ങനെയൊക്കെ ഉള്ളപ്പത്തേക്ക് സമയം പോകുന്നതോ അറിയത്തില്ല നല്ല തെരക്കായിരിക്കുവല്ലോ അങ്ങനെ ഉം സ്കൂൾളൊക്ക പിള്ളേര് പോയിട്ട്
ഉം അവടെങ്ങനെ കൃഷിയൊക്കെണ്ടോ
ഇവിടെ അധികോ അങ്ങനെ പരിസരത്ത് എന്തേലൊക്കെ അല്ലാതായിട്ട് നമുക്ക് കൃഷിയില്ല നേര്ത്തേക്കെ കപ്പയൊക്കെ പൊറകില അന്ന് അഞ്ചാറ്മൂട് അത്രയൊക്കെ ഒള്ളൂ അല്ലാതെ വല്ല്യേ കൃഷിയൊ കാര്യയൊ ഒന്നും ഗാർഡനിങ്ങക്കെ ഉണ്ടോ പൂക്കളൊക്കെ ത്തിരിക്കാണോ ചെലറ്ടേത് മിക്കവർക്കും ഇഷ്
ഇല്ല ഞങ്ങക്ക് ന്താ ഇഷ്ടാണ് കുട്ട്യേകെക്കെ ഇഷ്ട്ടണ്ട്. ഗാർഡനെയ്റ്റൊന്നും ഇല്ല
ആഹ് മിറ്റത്തൊക്കെ ചെടികളൊക്കെവെച്ച് ആഹ് ഇല്ല
ഫുള്ള് തെങ്ങാ
ആഹ് തെങ്ങാ ആഹ് ആഹ് അവടോട്ടൊക്കെ ഇങ്ങനെ മരങ്ങളൊക്കെ ഒത്തിരിയുള്ള സെലങ്ങളാണോ അതോ ഇങ്ങനെ തുറസായ സ്ഥലങ്ങളൊക്കെയാണോ
അല്ല അങ്ങള് ഉള്ളേ ഏരേലാണ്
ആഹ്
മരങ്ങളൊക്കെല്ലത് സ്ഥലാ
ആഹ് ങ്ങഅതെ മഴ മഴയൊക്കെഅധിക അധികമായിട്ട്കിട്ടുന്ന ഇടംആണോ അതോ ഇങ്ങനെ വെല്ല്യ മമഴക്കെടുതിയൊന്നും വലുതായിട്ടില്ലാത്ത സ്ഥലങ്ങളാ
ആഹ് ആഹ്
ആഹ് ഇതോർത്തൊക്കെ ഇവിടെവെല്ല്യ കുഴപ്പയില്ല എന്നാലും ഉം താന്നപ്രശാ ഒന്നുപറയാപറ്റത്തില്ല മഴയുണ്ട് അത്യാവശ്യംമഴ എപ്പഴും ഇവടെ പിള്ളേര് മഴആയികഴിഞ്ഞ് ഇഞ്ഞവല്ല്യപാടാ വെളിയിലോട്ട്എറങ്ങാനും പിന്നെ കുഞ്ഞുങ്ങളായിക്കൊണ്ടേ ഇങ്ങ് പോയിക്കഴിഞ്ഞാ കേറത്തില്ല മഴആയിരിക്കോ
ഉം ഉം സ്നാക്സ് എന്തെലും ഉണ്ടാക്കാം അറിയോ
ആഹ് ഇന്റേൽ ചെറിയതൊക്കെ ഫ്രൈ ഏഹ് ഏത്തക്കാപ്പംപോലെ എന്തേലൊക്കെ ഇണ്ടകും അത് നേത്തക്കാപ്പആണേലെ താല് പര്യംഒള്ളൂ അല്ലെങ്കിവേറെ എങ്ങനത്തെ വല്ല്യ സ്നാക്സിനോടന്നും താല്പര്യം ഇല്ല
ഏത്തക്കായ എങ്ങനെ ഇണ്ടാക്കല് പഴംപൊരിഅർഞ്ഞ
ആഹ് പഴംപൊ ആഹ് അത്‌തന്നെ അതെ പഴം മൈതായും ഇത്തിര ഈമു അരിപ്പൊടിയുംകൂടെ മിക്സയ്തിട്ട് വെള്ളഒഴിച്ച് മിക്സയ്ത് ആഹ് മഞ്ഞിപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതിലോട്ട് കായംന്നറിഞ്ഞ ചിള്ള്ചീ ഉം ചെറിയസ്പീസ് മിക്സാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് വർത്തെടുക്കുന്നത് പിന്നേം അതാണേല് ആ സ്തൻക്ക് വല്ലപ്പോഴും ഉണ്ടാക്കി എടുക്കത്തൊള്ളൂ അതാ ചിലപ്പം വാങ്ങിക്കുന്നതോലൊക്കെ ചിപ്സ് ഇഷ്ട്ടവ അയിന്റെ ബനാന ചിപ് സ് ല്ലേ അത്ണ്ടാക്ക അത് ആഹ് അതെ എങ്ങനാ പറയുന്നേ
മധുര ചിപ്സ്
ആഹ് മധുര അത് മധുരമള്ള ബനാനേടതുണ്ട് അല്ലാത്തതും ഇല്ലേ
ആഹ് ണ്ട് ഇണ്ട്
ആഹ് അങ്ങനത്തെ അത് മധുരമുള്ളത് ഇച്ചിരി നീളമുള്ള ടൈപ്പ്
ഉം ഉം
ആഹ് ഇത് ചെറിയ വട്ടം വട്ടാക്കിയിട്ട് അരിയത്തി ആഹ് പിന്നെ ഈ ചക്കയുടെ ചിപ്സ് വല്യ ഇഷ്ടാ കുഞ്ഞേലും വല്യ ഇഷ്ടാ
ഉം
അതെടെക്ക്ടക്ക് ഉണ്ടാക്കും. അതുണ്ടെങ്കിൽ കൊറച്ച് ദിവസ് കെ കെട്ടയതെ ങ്ങനെ വെച്ചെടുക്കും അതൊക്കെയാണ് ആഹ് ഈ കടേന്ന് വാങ്ങിക്കുന്ന സ്നാക്ക് ഐറ്റംസ് അധികം വാങ്ങിക്കുന്നു
ഉം ഉം ഉം
നിമി ത്തേറ്റീവാ തി
പറൻ മറ്റേ പെരു ന്നാളൊക്കെ കഴിഞ്ഞ് ഒട്ക്കേലും വെക്കേഷൻ ടൂറൊക്കെ പോയോ
വെക്കേഷനിലാ പാർക്കിലൊക്കെ പോകുന്നു. ചെറിയ വല്യായിട്ടങ്ങനെ ടൂറൊന്നും പോയി
അടുത്തൊക്കെ കുഞ്ഞ് ഇളയകുഞ്ഞൊക്കെ ഉള്ളതോണ്ട് അധികം എല്ലാർക്കും കൂടെ സൗകര്യം ഉള്ളടത്തൊക്കെ
ദൂരോട്ടൊന്നും അങ്ങനെ പോയി
ഉം
ഒരു മാസം യുദ്ധം തുടങ്ങിട്ട് എങ്ങും പോയില്ല ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ പോയതേ ടൂറാന്ന് പറയാൻ പറ്റൂല
ഉം ഉം ഉം
ആകെ പോയുള്ളൂ
ഹു ഉം മറ്റേ സിൻമകൾക്കും
അതി ലെ ഇവടെ അടുത്ത സ്ഥൽത്ത് പോ ണ്ട് അതൊക്കെ പഠിപ്പിക്കുന്ന്ണ്ട് തോന്ണ്ട്. നമ്മളെ കൊണ്ട് ഇവടേ താല്പര്യം ഇല്ലാത്തൊണ്ട് പിന്നെ ഒന്നും നമ്മള് പിന്നെ നിർബന്ധി
ഉം ഉം ഉ
ഉം വെക്കേഷൻ പോയി കഴിഞ്ഞപ്പോത്തേക്ക് ഇതെ രണ്ടു മാസവും പോയി. ഇനി അടുത്ത വർഷോള്ളൂ ഇങ്ങനെയുള്ള ഫീ ടൈമല്ലേങ്ങനൊക്കെ എന്തെലും പഠിക്കാൻ പ
ഉം ഉം ഉം
ഞാന് ഇങ്ങനെ തുല്യത ണ്ടല്ലോ പത്താം ക്ലാസ് വരേ എഴുതി പിന്നെ അയ് കഴിഞ്ഞിട്ട് ബാക്കി എഴുതാന് സമയം കിട്ടില്ല അപ്പൊ തുല്യത ഇണ്ട് പഞ്ചായത്തിന്റെതില്.
ആ ഹാ.
അതങ്ങനെ എയ്തണം കരുത്ണ് ണ്ട്.
അത് ചെയ്തോ കോഴ്സ് ചെയ്തൊ?
കോഴ്സ് ചെയ്തിട്ടില്ല കൊടുത്ത്ക്ക്ണ് തൊടങ്ങീട്ടില്ല.
ആ. അതിന്റെ നമ്മക്ക് തരത്ത് പഠിക്കാനായിട്ട് ഇത് തരുന്നാണോ അതോ നമ്മള് പോ വല്ല ക്ലാസ്സ് അറ്റൻഡ് ചെയ്യേണ്ടായിട്ടുണ്ടോ?
അത് ആഴ്ചയിലുംണ്ടാവും ക്ലാസ് സന്റ പെയ്യാണ്.
ആ ആ
പിന്നെ ഒക്കെ ഓൺലൈൻ ആയിട്ട് കേറും.
ആഹ് ഓൺലൈൻ ആയിട്ട് അപ്പ പിന്നെ സൗകര്യ ഉണ്ട്
ഉ ഉ
മിക്കവരും ഇപ്പൊ അങ്ങനെ എഴ്തി എടുക്കുന്നുണ്ട്.
ഉം
സമയം ഒക്കെ ആ കിട്ടുമ്പത്തേക്ക് ഇപ്പോ പിന്നേ പഠിക്കാന സമയം. ഇണ്ടാകുമ്പോത്തേക്ക് ഓൺലൈൻ വഴി ഇപ്പ എല്ലാം പഠിക്കാൻ പ
ആഹ് ഓൺലൈൻ വഴി പഠിക്കാൻ പറ്റൂ ജോലിയാണെങ്കിലും പഠി അതിനൊക്കെ പൈസിം ഒക്കെ വച്ചിട്ട് പറ്റുള്ളൂ, ഓൺലൈലായിട്ട് ആവുമ്പള്.
എല്ലാം പഠിക്കാൻ പറ്റും, എല്ലാം എന്ത് വേണേലും പഠി സ്റ്റിച്ചിങ്ങും തയ്ക്കാനൊക്കെ അറിയാവോ?
ഇല്ല ല്ല
തയ്ക്കാൻ പഠിക്കാനൊക്കൊ ആണെ
മിഷീനെക്കണ്ട് വ്ട്ടില് പക്ഷെ പഠിക്കാനായിരുന്നു
സ്വന്തമായി പിന്നെ അളവെടുത്തൊന്നും അറിയത്തി
അവടെ റേഞ്ച് പോണന്തേലും പ്രശ്നണ്ടോ?
എനിക്ക് ക്ലിയർ ആയിട്ടാണെ കേൾക്കുന്നത് അവടെന്തേലും ഡിസ്റ്റർബൻസ് ഉണ്ടോ?
ആഹ് ണ്ട് സ്റ്റെക്ക് സ്റ്റെക്കായാ കേൾക്ണത്.
അറിയത്തില്ലേ.
റേഞ്ച് പോന്ന പ്രശ്നം എന്തേലുണ്ട്
ഉം, മഴയുടെ ഒരു ക്ലൈമറ്റ് ഉള്ളത് കൊണ്ടായിരിക്കാവേ
ആഹ് ആ ആ.
ചെലപ്പോ അങ്ങനെ മുറിഞ്ഞു പോണത്
ഉം ഉം ഉം.
ഉം ഹസ്ബൻഡൊക്കെ എന്ത് ചെയ്യുന്നു ജോലിക്ക് പോയോ
ഓ പോയി ഡ്രൈവറാ ഉ ഊബർ പോയി വണ്ടിട്ട്
ആഹ്
വീട്ടില് ഏതാ കൂട്ട്കുടുംബാ
അല്ല കുടുമ്പോ അല്ല നമ്മൾ സിംഗിൾ ആയിട്ടാണ്
ആഹ് ഉം ഉം
പിള്ളേരും ഞാനും ഹസ്ബൻഡ് അഹ് എണാേ ഇടക്ക് കുഞ്ഞു കടക്കുമ്പോഴക്കെയും നമ്മൾ എന്തേലും ഫ്രീ ആകു
ആഹ് ആഹ് ആഹ് കൈമാറാൻ ആളില്ലഞ്ഞ്
ആഹ് അതെ ഉം എന്നാൽ ശരി നടക്കട്ടെ ഒക്കെ